ആഹ് കേക്കുന്നില്ല
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ
ഉം സുഖ
പിന്നെ ആഹഹ ചാകുടി ഒക്കെ കഴിഞ്ഞാ ച ആഹ്
ആഹ് എന്തക്കടി
എന്തോ കടി പുന്നക്ക ആകുട്ടികൾ വന്നു കടി രാവിലത്തെ അപ്പവും ബീഫും ഉണ്ടായിരുന്നു
എന്നെ കഴിച്ചതാ കുട്ടികള എന്താ കഴിക്കുക ചോറ് കഴിക്ക അല്ലെങ്കിൽ ചായ കുടിക്ക
ഇല്ല ചോ ഇപ്പൊ അപ്പം കൊടുത്തു
ആഹ്
ആഹ്ചോറ് വേണ്ട വൈകുന്നേരം വരുമ്പോഴത്തേക്ക്
ആഹ് ഉച്ചക്ക് ചോറ് കൊണ്ട്പോവോ കഴിക്കാനെ ആഹ്
ആ എവിടെയോ
ഇവിടെ ഇപ്പ മോള് വന്നേരമൊക്കെ ഞാൻ ചോറ് വാരി കൊടുത്ത്ത്തും
അതെല്ലേ ആഹ് ആ വ കാറ് വേറൊന്നും ഇല്ലെങ്കിൽ ചോറ് വാരി കൊടുത്താൽ തിന്നള്ളൂ അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോ ചോറ് വേണ്ട വേറെ എന്തെങ്കിലും ന്നും പറഞ്ഞണ്ടാ വരുന്നത്
ആഹ്അത് പറയൂ ഞ അവള് ഉച്ചക്ക് ചോറ് കൊണ്ടുപോകല എന്തെങ്കിലും ചായക്കടിയും കൊണ്ടോവാ പിന്നെ ചോറ് തിരെ കഴിക്കാതപോലെ വെച്ചിട്ട് സ് വന്നപാടെ ചോറ്ങ്ങ് വാരി കൊടുക്കും
ആഅതെല്ലേ ആആ ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് പോവുല്യാത്തത്
ഏ
ഇഷ്ട ഇഷ്ടില്ലായിരിക്കലേ ഉച്ചക്ക് ചോറണ്ടാണോ ഉച്ചയ്ക്ക്
ഓ ഇഷ്ട ഇല്ലാന്നല്ല സ്കൂളിന് കഴിക്കാൻ കഴിയില്ല
ആ അതെയോ
ആഹ് അതിപ്പോം നമ്മള് കടി കൊണ്ടുവന്ന സമയത്ത് നമ്മക്ക് കറിങ്ങനെ കുത്തി കഴിക്കല്ലേ വേണ്ടത് ചോറ്നമ്മ കൊഴച്ചിട്ട് കഴിക്കണ്ടേ
ആഹ്
അപ്പൊ അതുകൊണ്ട് മടിയാ
ആ അതേല്ലേ ആ ആ ചെല പിള്ളേർ
പിന്നെ ടൈം ഉണ്ടാവില്ലാ പറയാ അതേ പിന്ന ടൈം ഉണ്ടാവില്ല അറിയും ഇവളിങ്ങനെ ഓരോ മണി ഓരോ മണിങ്ങനെ രണ്ടാം ക്ലാസിലാ പഠിക്കണേ ആ അപ്പൊ ഓരോ പറ്റ് ഓരോ പ കഴിക്കാം അപ്പ ന്താവും ഇവൾക്ക് ടൈം കിട്ടൂലല്ലോ നമ്മളിപ്പോ ചോറ് കൊടുക്കുമ്പോ കൊറച്ച് ചോറായിട്ട് കൊടുക്കൂലല്ലോ ചോറ് കുറച്ച് ഒരു രീതിക്ക് കൊടുക്കും കഴിക്കാൻ വേണ്ടീട്ട് അതുകൊണ്ടൊക്കെ ന്താ ക്കും ടൈം ഇണ്ടാവൂല്ലോ അതുകൊണ്ട് എനിക്ക് തരണ്ടാ എനിക്ക്ചായേന്റെ കടി മതി പറയും ഉം
ആഹ് പിന്നെ ന്നെ തുണിയൊക്കെ ഇന്ന് ഒണങ്ങി കിട്ടിയായിരിക്കൂല്ലേ വെയില് ഉള്ളോണ്ട് എന്തോ
വെയിലുണ്ടായോ
ആ ഇന്ന് നല്ല വെയിലായിരുന്നൂ
ആഹാ ഇവിടെ നല്ല മഴയാ
ആഹ്
ഉം നല്ല മഴയും കാറ്റും
ഓഹ് ഇപ്പൊ എല്ലാടത്തേ കാറ്റാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണോ
ആ അതെ ഇവിടെ ഇന്നലെ നല്ല കാച്ച് കാറ്റ് കാറ്റടിച്ചിട്ട് ഒരു കവുങ്ങ് ഇണ്ടായിരുന്നു അത് വീണ് ലൈന്മേല് വീണ് ലൈന് പൊട്ടി കരണ്ടൊക്കെ പോയി ഇന്നലെയാണെങ്കി ഞായറാഴ്ചയല്ലേ അപ്പം കെ സി ബി ന്ന് ഓരു വരൂലാലോ
ആഹ് ആഹ്
ആഹ് അപ്പ എന്ത് ഒരു കളി കളിച്ചു രാവിലെ പോയിട്ട് വൈകുന്നേരാ പിന്നെ വന്നത്
ഒയ്യയ്യോ ഇപ്പൊ എല്ലാവട ആ ഇങ്ങനെ പറയന കേട്ടാ വിളിക്കാം അങ്ങനെ ആളുകളൊക്കെ പറയണ ഭയങ്കര കാറ്റാണ് ഇനി എ എന്താണ് ഉദ്ദേശം പ്രകൃതിയുടെ ഉദ്ദേശം എന്താ നമ്മുടെ കേരളത്തി ത്തിലേക്ക് അങ്ങനെ അധികം ഒന്നും വീശിയിട്ടില്ലാ
ആഹ്
ഉം
അപ്പൊ പിന്നെ വന്നപ്പോ വീടിന്റെ ചുറ്റു ഭാഗത്തുള്ള എല്ലാം എന്താ പറയാ മരങ്ങളൊക്കെ മുറിച്ചിട്ടു കാരണം നമ്മള് ഒരു അപകടം വരുത്തി വെക്കേണ്ടല്ലോ
ആഹ് അത് ശരിയാ
മരങ്ങള് നമുക്ക് നട്ടുപടിപ്പിക്കാൻ ഇനിയും ടൈമുണ്ടല്ലോ ഇതിപ്പം വീ ആ വീ വീണാല്
അ അത് ശരിയാ അപകടങ്ങള് നമ്മള് വിളിച്ചു വരുത്താൻ എള
അതെ അതെ അതിനെ എന്തോ ഒരു ഭാഗ്യത്തിന് അതിന്റെ രണ്ട് മിനിറ്റ് മുമ്പാണ് കുട്ടികളെന്തായി നമ്മളെ വീടിന്റെ അടുത്തന്നാ ഏട്ടന്റെ വീടൊക്കെ
ആഹ്
അപ്പൊ അവര് കളിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയത് പാസ് ചെയ്തത് അപ്പൊ ആഹ് ലൈനും വീണ് പൊട്ടി വീണല്ലോ അപ്പൊ ഇവരെ മേലേക്ക് വീണെങ്കി അതും ഒരപകടല്ലേ എന്ന മരം വീണത് പോരാത്തത് കരണ്ടും എല്ലാം കൂടെ വലിയൊരു അപകടം ഒഴിവായീന്നു തന്നെ പറയാം
കഴിഞ്ഞ വർഷം സ്കൂള് തുറന്നപ്പോ ഒരു മൂന്നാല് പിള്ളേരങ്ങനെ മരിച്ച ച്ചാരുന്നല്ലോ കഴിഞ്ഞ വർഷം ആ ലൈനിന്റെ പ്രശ്നായിട്ട് ഈ വർഷം അങ്ങോട് മഴയും അങ്ങോട് ഏ വല്യ ശക്തമായിട്ട് വ ആഹ് പിടിച്ചു
കൊറവാണ്
കൊറവാണ് ഇനിയിപ്പ എന്തൊക്കെയാണോ എന്നറിയില്ലാ
ടൈമ് ഒക്കെ ആവുമ്പോൾക് ഭയങ്കര മഴ വന്നിട്ടു സ്കൂളന്നെ എത്ര പ്രാവശ്യം ലീവ് ഉണ്ടായി. ഇപ്രവിശ്യം എന്തോ മഴ നല്ല കുറവുണ്ട്.
കുറവുണ്ട് പേടിയവും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക്. ചൂടിന്റെ ഓർക്കുമ്പോഴേ.
ചൂട് മാത്രല്ലാലോ നമുക്ക് വെള്ളം ഉണ്ടാവില്ലല്ലോ? അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഈ വർഷം. തന്നെ മയ വേനൽ സമയത്തും വെള്ളം ഉണ്ടായോ?
ആഹ് ഇല്ലായിരുന്നു.
അതെ നമ്മുടെ വീട്ടിലും അതേ അവസ്ഥ അപ്പം വെള്ളത്തിന് ക്ഷാമം വരും. പിന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ ഈ മഴക്കാലത്ത്ണ്ടാവുന്ന. സാധനങ്ങളൊക്കെ
ഉം കട്ട ആഹ് എന്തൊക്കെ ചെയ്യാന.
ഉം അതെ മഴ ഉണ്ടെങ്കിൽ നമ്മളന്നെ പറയും എന്തൊരു മഴയാ വൃത്തിക്കേടായി. ഡ്രസ് ഒണങ്ങുന്നില്ല എല്ലം കൂടെ നാശ കോശയിന്ന് പറയും.
ആഹ് മ മഴ വന്നാല്പ്പ വെല് വെൽ തെളിഞ്ഞാലും കുറ്റം.
അതെ അതെ ഏതായാലും പ്രശ്നാ.
ആഹ് ആഹ് പിന്നെ?
പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബന്റിന്റെ വീട്ടിലാണോ? അല്ലെങ്കി സ്വന്തം വീടോ?
ആഹ് അല്ല ഹസ്ബന്റിന്റെ വീട്ടിലാണ്. അമ്മ ഇണ്ട്.
ആഹ്
ആഹ് അച്ഛൻ മരിച്ചുപോയി മരിച്ചു രണ്ട് വർഷം ആയതേ ഉള്ളു.
ഓഹ്
ആഹ് അപ്പൊ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് എഴുതോം ഒക്കെ ചെയ്യണ ആളായിരുന്നു. കഥയും, കവിതകളും, ഒക്കെ അങ്ങനെ എഴുതുവായിരുന്നു.
ആഹ് നല്ല ആൾക്കാർക്ക് ഒരുപാട് ആയുസ്സുണ്ടാവില്ലാന്ന് പറയൂല്ലേ?
ആഹ് അതെയതെ. എന്നിട്ട് അവസാനം ആയപ്പോ ഈ കഥ എ എന്തുകൊണ്ടാണോ ഞാൻ ഞാനും എഴുതുവാരുന്നേ.
ആഹ് കഥ ഒക്കെ എഴുതുന്ന ആളാണോ ബുക്കൊക്കെ ഇറക്കീട്ടുണ്ടോ?
ബുക്ക് ഇറക്കിയിട്ടില്ല ഏഹ് എന്നാൽ മാസികയിലൊക്കെ എർ എഴുതിയിട്ടുണ്ട്.
ആഹ്
ആഹ് മാസിക മാസികേല് എന്റെ സ്വന്തമായിട്ട് ബുക്കില്ല. അല്ലാണ്ട് ഇങ്ങനെ കുറെ ആഹ് ഉം മാസികേല് പിന്നെ കുറെ സാഹത്തുകാർ കൂടി അങ്ങനെ എഴുത് ഒര് ഒരു ബുക്ക് അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങള് അങ്ങനെ കൊറച്ചു പേരായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ എഴുതുമ്പോഴത്തേക്ക്
ആഹ് എനി ആഹ് ആള് ക കഥയായിരുന്നു കൂടുതലും എഴു കഥാ സാഹി മറ്റേ ലേപഘനങ്ങളൊക്കെ എഴുതുമായിരുന്നു. അപ്പൊ കഥയൊക്കെ എഴുതി ഇങ്ങനെ അല്ല കവിതയൊക്കെ എഴുതി ഇങ്ങനെ വരുന്നേ ഒള്ളായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്നോട് ചോദിക്കും എങ്ങ എങ്ങനെ കവിത എങ്ങനെ പത്യ കവിത ഗദ്യ കവിത എങ്ങനെയാണ് നമ്മള് തിരിച്ചറിയണത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമായിരുന്നേ. ആഹ് അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് ഒരുപാട് പേരോടിങ്ങനെ ചോദിക്ക ക്കു ഇങ്ങനെ സാഹിത്യകാരോടൊക്കെ. ഇപ്പൊ ഞങ്ങ് അങ്ങനെ ആ ഒരു രീതിക്ക് ചോദിച്ച് ഒന്ന് എഴുതിപ്പറ്ക്കി ഒന്ന് ഇതായി വരുവായിരുന്നു അപ്പൊ പറയ പറയുവായിരുന്നേ ഞാന് ആഹ് അസുഖംന്ന് പറഞ്ഞ അറ്റക്ക് ഉണ്ടായിരുന്നു.
ആഹ്
ആഹ് അന്നേരം പറയാർന്നു ഞാൻ ആ മേഖലയിലൊന്നും വിജയിച്ചിട്ടില്ല ഇനിയിപ്പം എനിക്ക് അതും കൂടെ ഒന്ന് നോക്കണം. ഞാനന്തോ വിജയിക്കാവോ അങ്ങനെയൊക്കെ പറയുമായിരുന്നേ.
ആഹ്.
അപ്പൊ അങ്ങനെ ഇരുന്ന് പെട്ടെന്ന് പെട്ടെന്നൊരു ഏഹ് അപ്പൊ അങ്ങനെ ഒരു കൊതിയായിരുന്നു കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാൻ പോണത് പഴയ കൂട്ടുകാരെയൊക്കെ കാണാൻ പോവാനെ.
ആഹ്.
ആഹ് അങ്ങനെ കൂട്ടുകാരെ എല്ലാം പോയി ക ണ്ട് എല്ലാം അങ്ങനെ നിറഞ്ഞു വന്ന് തിരിച്ചു വന്നോണ്ടിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഏഹ് നെഞ്ചുവേദന ഒരു ക്ഷീണം പോലെ വിയർക്കണൂ എന്നൊക്കെ പറഞ്ഞേ
ആഹ്.
ആ അങ്ങനെ ആള് വേയർത്തങ്ങനെ പെട്ടെന്നങ്ങനെ കോഴഞ് പോയി പിന്നെ ഹോസ്പിറ്റലിൽ കേറ്റി ആഹ് അങ്ങനെ പെട്ടെന്ന് ആള് പോയി
പിന്നെ മരിച്ചോ?
ആഹ് അപ്പ തന്നെ അഹ് ആൽ ഹോസ്പിറ്റല് ആഹ് ഹോസ്പിറ്റലിൽ പോയെന് ശേഷവാ
ആഹ്
അപ്പ ഞങ്ങളില്ലായിരുന്നു മോളുടെക്കെ കൂടെ ഇങ്ങനെ പുറത്ത് മോളാ കൊണ്ടു പോയത് അങ്ങനെ ദൂരെ ആയിരുന്നു കൂട്ടുകാരൊക്കെ പിന്നെ ജോലി ഉണ്ടായിരുന്നു ആൾക്ക് സർക്കാർ സർവീസ് ലായിരുന്നു അന്നേരം ജോലി ചെയ്തൊണ്ടിര്ന്നെ അവരൊക്കെ ഒന്ന് പോയി കാണണം ന്നൊക്കെ ഭയങ്കര മോഹായിരുന്നു ആഹ് അപ്പ അന്നാ പോയേക്കാന്നും പറഞ്ഞു മോളു ആയിട്ട് പോയി അവിടെ പോയി ആദ്യം ജോലി ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ
ആഹ്
ആഹ് അവരെയൊക്കെ പോയി കണ്ട് മനസ്സ് നിറഞ്ങ്ങനെ വരോന്നെ വരുവായിരുന്നേ വന്ന സമയത്ത് പെട്ടെന്നൊരു ഇത് എന്തായാലും അപ്പ ഇങ്ങനെ പറയാ പറയാൻ നമുക്ക് ഇങ്ങനെ പറയുമ്പോ എല്ലാ ആഗ്രഹും അഹ് സാധിച്ചിട്ടാണ് ന്നോക്കെ പറഞ് അപ്പൊ എന്നോടും അങ്ങനെ പറയാം ഞാനിനി അതോലോ ഒന്ന് നോക്കണം എനിക്ക്ന്ന് പറയാന്ന് പറഞ്ഞ് ഒരു മൂന്നാല് കവിതെക്കെ എഴുതിട്ടുണ്ട് താനും
ആഹ്
ഇനിപ്പഴത്തേക്കും പിന്നെ അതെല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു പെട്ടെന്ന് ഈ പോ പോയ കൂട്ടുകാർക്കും ഒക്കെ തെയ്രുന്നു പോയി കണ്ട് തിരിച്ചു വരുവായിരുന്നല്ലോ
അതെ അതെ ഉം എന്തായാലും ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായല്ലോ അതൊരു സമാധാനല്ലേ
ആഹ് അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഇവിടുന്ന് പോയി ഇങ്ങനെ ഹോസ് പിറ്റലിൽ കേറ്റിയത് കഴിഞ്ഞപ്പോ തന്നെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചേ ങ്ങനെ എന്തോ സൂലാണെങ്കി ഹോസ്പിറ്റലി കേറി ന്നും പറഞ്ഞു അപ്പൊ ഇവിടുന്ന് മോനും ഞങ്ങളൊക്കെ കൂടി പോയി അങ്ങോട്ട് അപ്പൊ മോ മോന്ക്കും ഭയങ്കര വെഷമം എന്താന്നറിയില്ല എനിക്ക് ഭയങ്കര ടെൻഷെൻ ന്നും പറഞ്ഞോണ്ട് വണ്ടി എടുത്ത് സ്പീഡില് പോയി സ്പീഡില് പോയി കോർച്ച് കഴിഞ്ഞ പ്പം ഔടെ പകുതി എത്തിയപ്പ തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു അല്ലെങ്കി പിന്നെ എടക്കൊക്കെ ഹോസ്പിറ്റല് ഈ കൊറോണ സമയത്തൊക്കെ ഏഹ് ഒരിത് ഇണ്ടായായിരുന്നേ കൊറോണ കേറി പിടിച്ചു അറ്റാക്ക് ഇണ്ടായി എവിടെന്ന് അപ്പ അവിടെയൊക്കെ അവിടന്നൊക്കെ വെന്റിലേറ്ററിലാക്കിട്ട് ഡോക്ടർമാര് അ അറിയിക്കേണ്ടവരെ അറിയിച്ചോളാനൊക്കെ രീതിക്ക് പറഞ്ഞായിരുന്നു പ്പ ആഹ് സമയത്ത് നമ്മള് പ്രതീക്ഷിച്ചിരുന്നതാണിങ്ങനെ ഇപ്പം മിക്കവാറും താന്നും പറഞ്ഞ് ഡോക് ക്ടർമാര് കൊണ്ടോകാനോക്കെ പറഞ് അതായ എന്നുള്ള രീതിക്ക് പക്ഷെ അവിട്ന്നൊക്കെ രക്ഷ ക്ഷപ്പെട്ട് പെട്ടെന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ട് കേറി വന്നു ഇതെന്ന് പറയുമ്പോ ഒട്ടും പ്രതീക്ഷിക ക്ക സമയ ആയൊണ്ട് ഞങ്ങ ആഹ് അതെ അതെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടോള്ള ഒരു വ്യക്തിയായിരുന്നേ ആരോടും ആഹ് അങ്ങനെ പറയും എല്ലാരോടും സ്നേഹത്തോ മക്കളായാലും കൊച്ചു മക്ക കൊച്ചു മക്കളൊക്കെ വന്ന് കഴിഞ്ഞാ സ കൈയ്യില് പൈസ ഉണ്ടല്ലോ സർ പെൻഷൻ കിട്ടുവല്ലോ ആഹ് അപ്പൊ വൈന്നേരം സ്കൂള് വിട് വരുമ്പോഴത്തേക്ക് വന്ന് ലോ ത്തോടെ നിക്കുമ്പോഴത്തേക്കും പൈസ എടുത്ത് കൊടുക്കും അല്ലെങ്കില് എന്തെങ്കിലും മേടിച്ചോണ്ടൊക്കെ വരും ഇന്ന സാധനം മേടിക്കാവോന്ന് പറഞ്ഞ് എല്ലാ മക്കളും എല്ലാം കൂടെ ചു ചുറ്റും കൂടി നിന്ന് അത്തച്ചീനെ സോപ്പിട്ടൊണ്ടിരിക്കും ആഹ് അന്നേരം പൈസയും കൊടുത്ത് അങ്ങനെ മേടിച്ചു കൊടുക്കുവായിരുന്നു
അത് ശരി
അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമുള്ളയാളാ ഇതങ്ങ് പോയി
ഉം അതെ അതെ നല്ല ആൾക്കാർക്ക് ഒരുപാട് ആയുസ്സ് ഇണ്ടാവൂലല്ലോ
ആഹ് ആയസുണ്ടാവൂല്ല ആഹ് അതുകൊണ്ട് പിന്നെ ഒരു കാര്യം നമ്മളീ കിടന്നു പോയിട്ടും കാ
അതെ അതെ അസുഖം വന്നിട്ട് കിടന്നാലൊക്കെ അത് ഭയങ്കരമായിട്ട് നമുക്കും വിഷമാവും കാരണം കൊറേ ഒന്നും ഇപ്പം ആരു നോ കൂല എല്ലാർക്കും ഒരു ലിമിറ്റ് ഉണ്ടാവുല്ലോ ആഹ് അത് ബുദ്ധിമുട്ട് അത് തന്നെ ആരെയും ബുദ്ധിമുട്ടാക്കാതെ പോകുന്നന്നെ
ഏറ്റവും നല്ലത് അത് തന്നെയാണ് നമ്മളൊക്കെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങ് പോകാവോ ഏറ്റവും എളുപ്പം ആഹ്
അപ്പം ആർക്കും ബുദ്ധിമുട്ട് ഇല്ലാലോ നമ്മളെ ചോല്ലീട്ട് ആര്ക്കും ഇടങ്ങാറാവേണ്ട് ശരിയെന്നാ ആഹ് ഓക്കെ ഓക്കെ